ആഹ് ആഹ് എന്തൊക്കെണ്ട് വർത്താനം?
നല്ല വർത്താനം
ഉം എന്താ പണി ഉറങ്ങേ ഉച്ച മയക്കത്തിലാ
അല്ല ഉറങ്ങൊന്നല്ല ഞാന് മോനെ കൊണ്ടു ഹോസ്പിറ്റലി പോയി വന്ന് ഓനെ ഓനെ ഒർകീട്ടാണ് കട
ആഹ് എന്താ മോന്
ഓന് പല്ലുവേദനയാണ്
ഉം എവിടെ അതെ ഡോക്ടറെന്താ പറഞ്ഞെ
അത് റൂട്ട് കനാല് ചെയ്യാനാണ് പറഞ്ഞത്
ഓഹ്
വെള്ളിയാഴ്ചേണ്ടാവുള്ളൂ കുട്ടികളെ ഡോക്ടർ അപ്പൊ വെള്ളിയാഴ്ച വരാനാണ് പറഞ്ഞത് താൽക്കാലം വേദനക്കും നീരിനൊക്കെള്ളെ മരുന്ന് തന്നിക്ക്ണ്
ഉം
ഇനിപ്പോ വെള്ളിയാഴ്ച പോയിട്ട് കാണിക്കണം രാത്രി ആയാൽ നല്ല കരച്ചിലാണ് ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് കരച്ചിലായിരുന്നു ആഹ് കുട്ടികൾക് ആഹ് കുട്ടികൾക്ക് കുട്ടേളതായിട്ടുള്ള റൂട്ട് കനാലിണ്ട് അത് ചെയ്യും
എന്റെ മോന് അതുപോലെ മുന്നേ രണ്ട് പല്ലിൻ്റെ എടീൽ ഒരു പല്ലിന്റെ കേപ്പ് വന്നിട്ടുണ്ട് അവിടെഞ്ഞി പല്ല് വരാനുല്ല
അതെങ്ങനെ
എങ്ങനെ വന്നത് അറിയത്തില്ല അപ്പൊ നി ഇന്നലെ പോയി എക്സറേ ഒക്കെ എടുത്തു അപ്പൊ എക്സറേ എടുത്തപ്പൊ അതവിടെ അടക്കണംത്രേ രണ്ട് പല്ല് തമ്മില് ക്ലിപ്പ് ഇടണംന്ന് പറഞ്ഞു അപ്പൊഞ്ഞി കുട്ടേളെ ദന്ത ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അവിടെ അവിടെ കുട്ടികളെ ഡോക്ടറില്ലോട്ത്താണ്ണോങ്ങള് പോയത്
ആഹ് ഇവടെ കുട്ടികളെ ഡോക്ടർണ്ടാവാലുണ്ട് വെള്ളിയാഴ്ച ഉണ്ടാവുള്ളൂ വെള്ളിയാഴ്ച ഉം
ആഴ്ചേല് ഒര് ദിവസാള്ളേ
അയ്ച്ചീല് ഒരുദിവസുള്ളൂ
മോനെന്ന അവിടെ കൊണ്ടന്നോക്കണം ഇവിടെ കുട്ടികളെ ഡോക്ടർ വരുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല ഞമ്മള് കാണിക്ക്നോട്‌ത്ത് അവിടെ കുട്ടേ അവിടുന്ന് പറഞ്ഞത് കുട്ടികളെ ഡോക്ടറെ കാണിക്കാന
ആഹ്
നല്ലൊരു പല്ലിന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് മുന്നിൽ തന്നെയാണ്
ആഹ് അത് ചിലത് ഉം ചെല കുട്ടികളുടെന്ന് വെച്ചാല് മൊത്തം പല്ല് വരുമ്പോ പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും
ഓഹ് ഇത് ഡോക്റ്റ് പെട്ടെന്ന് കാണിക്കാനാ പറഞ്ഞത് കൊട്ന് ഇവിടെ കാണിച്ചപ്പോ
ആഹ് ആഹ്
കാരണം നല്ല ഗ്യാപ്പ് വന്ന് ചെറിയൊരു ഗ്യാപ്പ് ഒന്നുംല്ല ഒരു പല്ലിന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്
എൻ്റമ്മോ അയിനിപ്പോ ഇനിയിപ്പം ഇപ്പൊന്നും ചെയ്യാൻ കഴില്ലല്ലോ ക്ലിപ്പിടലൊന്നും ഈ പ്രായത്തില്
നടക്കുവല്ലോ ചെറിയ കുട്ടിയായി നടക്കൂന്നാ പറഞ്ഞത് ഇപ്പം തന്നെ എന്തേലും ചെയ്യ ചെയ് ആ കുട്ടികൾതായിട്ടിള്ള എന്തെങ്കിലും
അങ്ങനെ ഉണ്ടാവും
അത് ഇപ്പം തന്നെ എന്തേലും ചെയ്യണംന്നാണോ ഡോക്ട്ർ പറഞ്ഞത്
ആഹ് ആഹ്
വല്ല്യതാവും തോറും എട കൂടും ചെയ്യും ചെൽപ്പം അതെ അപ്പം ആ
ഇങ്ങനിപ്പോ റൂട്ട് കനാല് ചെയ്യുന്ന മരുന്ന് ആ ഇന്ന് കാണിച്ചിട്ടല്ലേ ഒള്ളൂ
ആഹ്
ഇപ്പം ഭക്ഷണം കൊടുത്ത് മരുന്നും കൊടുത്ത് ഒറക്കി
ഉം എവിട്ത്ത പല്ലാ കോട്ട്ല പല്ലാണോ
കോട്ട്ല പല്ലാണ്
ഓ അത് പിന്നെ പറഞ്ഞാ പിന്നെ വരത്തില്ലല്ലോ
ആഹ് ഇപ്പത്തെ മക്കള് ന്ന് വെച്ചാല് ഈ ഉം മുട്ടായി മധുരൊക്കെ അധികം കഴിച്ചിട്ടേ ഉം
താണ് പിന്നെ പല്ല് തേക്കാൻ മടി ഇല്ല കുട്ടിയേളും ആക്കാ
ക്കാൻ മടിയാണ് അപ്പം ചെലെ ആക മൂന്ന് മൂന്നര വയസ്സായിട്ടുള്ളൂ അപ്പഴ്ക്കും പല്ലൊക്കെ കേടന്ന്
കേടന്നോ ഇപ്പത്തെ മുഠായികളിലൊക്കെ പണ്ടത്തെ മു
ആഹ് ആ അല്ല് പ്പോ ത് ചോക്ലേറ്റ് ഒക്കെ ഈ പല്ല് പറ്റി പിടിച്ച് കെടക്കണതല്ലേ
അതെ
അല്ലെങ്കി പിന്നെ പഴം ആത് ഉം മര്ന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പല്ല് നല്ലോണം കഴുകു ഒക്കെ വേ വൃത്തിയാക്കി പോണം അങ്ങനെയൊന്നും അമ്മ ശ്രദ്ധിക്കൂല
ച്ചാല് എന്നേങ്കിലും ഒക്കെ ഒരു മുട്ടായെ കിട്ടു ഒള്ളേ ഇപ്പം പറഞ്ഞ ദിവസം ഒന്നും രണ്ടും മുട്ടായി എല്ലാരെ കുട്ടിയളും കഴിക്ക്ണത്
കഴിക്കുന്നത് ഇപ്പം ഓ ആരെങ്കിലും വീട്ടക്ക് വരുമ്പഴും മു ട്ടായിക്കൊണ്ടരും കുട്ടിയാള് അങ്ങനെ എപ്പഴും മുട്ടായിയല്ലേ അതില്ലാതെ ഓൽക്ക് പറ്റൂ ഇല്ല
അതെ ഇല്ലെങ്കി അഹ് കിട്ടണ വരെ വാശി കാട്ട്ണ്
കു ആ കുട്ടിയളന്നെ മുഠായിക്ക് ഇല്ല അതാണ് പ്രശ്നം
ഉം ഇപ്പം ഈ ഒരു രൂപന്റെ മുട്ടായി രണ്ട് രൂപന്റെ മുട്ടാ ആ ഒന്നും കുട്ടിയക്ക് കണ്ണിലന്നെ പിടിക്കത്തി
ഇല്ല ഓർക്ക് ഈ ഡയറി മിൽക്ക് കിറ്റ്കാറ്റ് അങ്ങൻത്തെ ആഹ് അങ്ങൻത്തേക്കെ പറ്റുള്ളൂ അതൊക്കെ കൂടുതലും കേടാണ് നല്ലേ ടേസ്റ്റില്ലാന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ നല്ല ഇപ്പം കൂടുതൽ കേടാണ് കഴിക്കുന്നത്
അതെ പിന്നേന്ന് വച്ച ഇപ്പത്തെ ഈ ടൂത്ത് പേസ്റ്റ് ആയാലും ഒക്കെ എന്തേലും ഒക്കെ ഇത്ണ്ടാവും പണ്ടൊക്കെന്ന് വെച്ച നമ്മൾ ഈ ഉമിക്കരി കൊണ്ടേയ്ന്നല്ലോ പല്ല് പല്ല് തേക്കല് അന്നൊന്നും ഈ പല്ലിനൊര് പ് പ്രശ്നും ഇല്ലേന്നല്ലോ
പല്ലിന് പ്രശ്നല്ല നല്ല വെള്ള കളറും പല്ലിന് കിട്ടും
കളറും ഒക്കെ ര് ഇപ്പംന്ന് വെച്ചാല് ഈ പേസ്റ്റും ഇതൊക്കെ രാസവസ്തുക്കള് ഒരുപാട് അടങ്ങിയിട്ടുണ്ടാവാര് അതിലൊക്കെ ആഹ്
അയില് കെമിക്കലായിട്ടുള്ള പല്ലിന് കളറും ഇതും കിട്ട്ണത് അയിനന്സരിച്ച്ള്ള കേടു ണ്ടാവും ബ്രഷ് ഒന്നും ഇപ്പ ഞമ്മക്ക് ആദ്യം ഇല്ലല്ലോ പ്പം ഞമ്മള് കൈ കൊണ്ടല്ലേ തേക്ക്ണത്
അതെ
ഇപ്പോ ബ്രഷും കോൾഗേറ്റും ആയിട്ട് കൂടുതൽ സാങ്കേതിക വിദ്യ കൂടുന്തോറാണ് ഒക്കെ കേടുവന്ന്
എഹ്
ആഹ് ഞങ ള്ള്യച്
പണ്ട് നഷ് ബുക്കിംഗ് ണ്ടോ അവ്ടെ
ആഹ് ബുക്കിംഗ് ണ്ട് വെള്ളിയാഴ്ച ഒറ്റ ദിവസല്ലേള്ളൂ വെള്ളിയാഴ്ച അന്ന് നൽ കുട്ട്യാ നല്ല തെര്ക്ക്ണ്ടാവും ഞാനിപ്പോ ഇന്ന് പോന്നപ്പോ തന്നെ ബുക്കെയ്ത് പോന്നു
ഓഹ്
ന്നാല് ഇനിപ്പോ അന്നതേക്ക് ഏക്കണ്ടല്ലോ ചാരിച്ച
ആഹ് ഞാനിഞ് മോനെ ഇവിടെ വെ എഹ് ഏതേം ഹോസ്പിറ്റലിൽ വേറെ എവ്ടെണ്ടോന്ന് നോക്കട്ടില്ലെങ്കിൽ അവിടേക്ക് വരണ്ട്
ആഹ് ആഹ്
പോണേന്റെ തലേന്ന് ബുക്കെയത പോരെ
ആഹ് മതിയാവും
ഓൻ അതാണ് ചെല അക്ഷരങ്ങളൊന്നും അവന് തിരിയണില്ല അ അവിടെ പല്ലില്ലാത്തൊണ്ടാണ്
ആഹ് ആഹ് സൗണ്ട് പൊ സൗണ്ട് പോവ്ണ്ടാവും കാറ്റ് താണ്
തെ
ഓനിപ്പോത്ര വയസ്സായി
ഏഴ് വയസ്സായി
ആഹ് ആഹ് ചെറിയ കുട്ടി ആണല്ലേ പല്ല് ഇപ്പോ പറഞ്ഞു വന്നതാവൂല്ലേ
അല്ല പല്ലും പർഞ് വന്നണ് പുത്യേ വന്നപ്പോ എല്ലാടു ഒന്റരു പല്ലിന് കേപ്പില് വന്നിണ്, അപ്പോ ഇന്ന് എക്സറേ എടുത്തു എക്സറേ എടുത്തപ്പോ ഒരു പല്ല് വല്ല വരുന്നതായിട്ട് നട കാണില്യ അപ്പൊ ഞങ്ങള് കുട്ട്യള ഡോക്ട്ടെ കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറിണേന്താച്ചാ അതിനുസരിച്ച് നീങ്ങാ പെട്ടെന്ന് കാണിച്ചാളുണ്ട്ന്ന് പ
ആഹ് ആഹ് ആഹ്
ഉം
എഹ് ഓനാറ് വയസ്സായപ്പോത്തിനും പല്ലൊക്കെ പറഞ്ഞു വന്നോ അല്ലേ എഴ്യസ്സാപൊക്കിന്ന് വ്ടെ ഇന്റെ വല്യ മോൾക് ഇപ്പോ ഒമ്പത് വയസ്സാവാനായി ഇപ്പോഴും രണ്ടോ മൂന്നോ പല്ലേ പറഞ്ഞിട്ടുള്ളൂ
ആഹ് അചെലർക്ക് പല്ല് വരാൻ വൈകിയാല്
ആഹ് ഓക് പല്ല് വരാ ആന് ഒരുപാട് വായിഗിക്ണ് രണ്ട് വയസ്സ് കഴിഞ്ഞ് രണ്ടെ ക്കാൽ വയസ്സൊക്കെ ആയിട്ടാണ് പല്ല് വന്നത് ഫസ്റ്റ് പല്ല് തന്നെ വന്നത്
ആഹ് ഓളതും തെപോൽതന്നെ കൂട്ടുപല്ലൊക്കെ കേടാണ്
ആഹ് ആഹ് ആഹ് ഈ കോട്ട്ത്തെ പല്ല് പറഞ്ഞാ പിന്നെ വരൂലല്ലോ
കൊട്ത്ത പല്ല് വരും ഏഹ് ല്ലാ ലാസ്റ്റത്ത് പല്ല് വരാത്തുള്ളു ബാക്കി പല്ലൊക്കെ പറഞ്ഞ വരും
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെണ്ട് ലാസ്റ്റ് വലിയരു അത്പങ്ങനെ
പല്ലില്ല
ആഹ് അത് ആ ഏറ്റവും ലാസ്റ്റിലൊരു പല്ലവരും മക്കൾക്ക് ആ ലാസ്റ്റ്ത്ത പല്ല് പിന്നെ വരൂല്ല ആ ഡോക്ടർ ഇപ്പ ഇവനെ കാണിച്ചപ്പ പർഞ്ഞു ഇവന്റെ പല്ലവരെ ഈ ഈ
പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടല്ലേ അപ്പം ആ പല്ല് വരത്തുള്ളൂ
ആ പല്ലല്ല ഈ കുട്ട്യേക്ക് ഇപ്പൊ ഒരു ഏഴു വയസ്സ് വരെ പല്ല് വരുവല്ലോ ആഹ് അതില് ലാസ്റ്റിലൊരു പല്ല്ണ്ട് ആ പല്ലാണ് പിന്നെ അവിടന്ന് അങ്ങിട്ടില്ല പല്ലുകള് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് അങ്ങനെ ഓരോ പ്രായത്തില് നമുക്ക് ഓരോ പല്ല് വരുന്നുണ്ടല്ലോ പിന്നീട് വരുന്ന പല്ലുകളൊന്നും പിന്നെ പറഞ്ഞു വരൂല
അഹ് ആഹ്
അപ്പൊ ഇവൻ പറഞ്ഞത് ഇപ്പ ഇവന് കേടില്ല പല്ല് അത് പറഞ്ഞു വരും അപ്പൊ അതോ തൽക്കാലിക നി നിൽക്കാനൊരു റൂട്ട്കനാല് അത്രേ ചെയ്യുന്നുള്ളൂ
ആങ്ങന ആഹ് റൂട്ട്കനാല് ചെയ്താലും നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യൂലല്ലോ അത്
ഏഹ് അഹ് ഇല്ല അത് ഒരു രണ്ടമൂന്ന് പ്രാവശ്യം പോണ്ടി വരും കൊറേശ്യ കൊറേശ്യ അങ്ങനെ ചെയ്യുള്ളൂ
പിന്നെ
ആഹ് അപ്പൊ ഇവന അന്നത്ത് അത് തരിപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ അപ്പോ കുട്ട്യളെ ഡോക്ടർ ഉണ്ടാവുമ്പോ ഓൽക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ കുട്ട്യളെ കൈകാര്യം ചെയ്തിട്ട്
അതെ
ആഹ് അപ്പൊ അതോണ്ടാണ് കുട്ട്യളെ ഡോക്ടറെ കാണിച്ചിട്ട് ചെയ്യാന്ന പിന്നെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആ ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഓർക്കത് ചെയ്യാൻ കഴിയില്ല പിന്നെ കുട്ട്യേക്ക് പേടിയാവുനോണ്ട് ഇങ്ങട്ട് വരൂല അതോണ്ട് കുട്ട്യളെ ഡോക്ടർ ഇല്ല ദിവസം തന്നെ ചെയ്യാന്ന് പർഞ്ഞു ഞാൻ പിന്നെ വെള്ളിയാഴ്ചക്കെ മാറ്റിച്ചത
മാറ്റിച്ച് ആഹ്
ഉം
റൂട്ട്കനാല്
ആഹ് ആഹ് ആ പറി
ഞാൻ ഗവൺമന്റ് ഹോസ്പിറ്റൽ ക്കാ പോയിരുന്നെ അപ്പൊ അവിടെ ഈ ക്ലിപ്പിന്റെ സൗകര്യന്നുല്ല അപ്പ അതിനവര് പ്രൈവറ്റ എവിടെലും കുട്ട്യളെ ഡോക്ടർ വരുന്നടുത്ത് കാണിക്കാനാ പർഞ്ഞത്
ഇവിടെ എല്ലാം ചെയ്യും കുട്ട്യളത് എല്ലാം ചെയ്യുന്നുണ്ട് കുട്ട്യളതും വലിയൊരു
അഹ് ആഹ് ചെൽപ്പോ ഈ ഡബ്ബ ഒരു സൈസ് റ ബ്ബറ് ഇടണ്ടല്ലോ അത് അതെന്താ സംഭവം പർഞ്ഞിട്ടില്ല അവര കാണിച്ചാ അവര് പറയും അത് അത്ര കേപ്പ് വരാം പാടില്ല എന്നാണ് ഇപ്പോൊഈ ഡോക്ടർ പർഞ്ഞത്
ഇനി പല്ലിന്
ചെറിയ കേപ്പൊക്കെ ഉള്ളെങ്കില് നമ്മക്ക് ആഹ് ചെറിയ കേപ്പൊക്കെ ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് വേറ പല്ലുകൾ വര വരുമ്പോ അത് ശരിയാവും നല്ല കേപ്പ് വന്നാണ് ആ ഇത് നല്ല കേപ്പ്ന്നാണ്
ആഹ്
എന്നാ ശരിട്ടോ ഞ് പിന്നെ വിള്ക്കാം